ഹലോ
ആ പറയൂ
ആ എന്താക്കന്ന്
ങ്ങാനിപ്പോൊ ക്ലാസ് കഴിഞ്ഞു വന്ന ഇവിടെ ഇങ്ങനെ കിടക്കുകയാണ്
ആ ഫുഡ ഒക്കെ ഭക്ഷണൊക്കെ കഴിച്ചോ
ഓ ഫുഡൊക്കെ കഴിച്ചു
അത് ശരി പിന്നെ മക്കളൊക്കെ ആ
ആ
മ്
മക്കള് വൈകുന്നേര ആവും വരാന്
മ് എന്താണ് മക്കൾക്കൊക്കെ ഉണ്ടാക്കിരിക്കണ ഭക്ഷണംന്തൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടാക്കിയോ
മ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല രാവിലത്തെ ഉണ്ട് പിന്നെ പഴണ്ട് ഒക്കെ ഉണ്ട്
അത് ശരി ആഅത ശരി പിന്നെന്ന എന്താ ഉണ്ടാക്കി ഉച്ചക്ക്
ച്ചെക്ക് ചോറും സാമ്പാറും മീനും പപ്പടം ഉപ്പേരി
ഓ എങ്ങനെ സാമ്പാർ വെച്ച്ങ്ങ ഇങ്ങള എങ്ങനെ സാമ്പാർ ഉണ്ടാക്കും
സാമ്പറോ
ആ
സാമ്പാർ ആ വെജിറ്റബിള ഒക്കെ ആദ്യം കട്ട്യ്തുവാക്കും പരിപ്പിന്റെ കൂടെ ചേന വേഗിക്കും
ആ
വേവള്ള സാധനങ്ങൾ ആദ്യം വേവിച്ചെടുക്കും
ആ
എന്നിട്ട് പിന്നെ മസാല മഞ്ഞപ്പൊടിയും പൊടി മുളക് പൊടി മഞ്ഞപ്പൊടി സാമ്പാർ പൊടി കായപ്പൊട ഒക്കെ
കുൺ
ഒന്ന് ചൂടാക്കും
മ്
മെഞ്ചി വെളുത്തുള്ളിയൊക്കെ ചരച്ചിടും എന്നിട്ട് സാമ്പാറിലേകിട്ട ഇട്ടിട്ട് വേയിച്ച് ഒരു മൂന്ന് വിസിലിന് വേിച്ചെടുക്ക് അന്നെ സാമ്പാർ റെഡി
അത് ശരി അങ്ങനെയാണ് വിൽക്കലേ
ആഹ
പിന്നെ ആ പിന്നെ വേറെ എന്തൊക്കെയാണ് ഭർത്താവ് വന്നോ സോറ്
സ്ന്റ് വ ഫുഡ് കഴിച്ചു ഹസ്ബൻഡ് പോയി
ആഹ ശരി ആ നിങ്ങെന്താ പഠിക്കണേ
ഞൻ പഠിക്കുന്നത് ടാലി ക്രാഷ്
ആഹ് ആഹ അത് ശരി
ഡി സി എ ഡി ഡി പി എ കോഴ്സില് ട്രാലി ക്രാഷ്
ള ആ അണ്ട ആ ആഹ പിന്നെ വേറെ നിങ്ങള് എവിടെ എന്നാല പോയിന്നൊക്കെ പറഞ്ഞു ഞാൻ ആ മോന് സ്കൂൾ വിട്ട് വരുന്നുണ്ട് അപ്പൊ മോന്റെ ഓട്ടോ വന്നപ്പോ വീട്ടിൽന്ന് ഇങ്ങനെ ഇറങ്ങി വരാണ് ഉം മോനേം കൂട്ടിട്ട് പോയി ഇനി അവനെ കുളിപ്പിക്കണം ഡ്രെസ്സൊക്കെതാക്കണം അങ്ങനത്തെ ജോലികളൊക്കെണ്ട് അപ്പൊ അതിന്റെ ഇടേല് നമ്മുടെ ജോലി നടക്കട്ടെന്ന് പറഞ്ഞ് ചെയ്യാണ് പിന്നെ ങ്ങളെ വീട്ടിലാരൊക്കെ വന്നോ
ഇല്ല എത്തിട്ടില്ല
പൊറപ്പെട്ടോ
പോന്നിട്ടുണ്ടാവും പതിനൊന്ന് മണിക്ക് എന്റെ വീട്ടി പോയിന്ന് പറഞ്ഞു
ആഹ
അവിടെന്ന് പിന്നെ അവര് ഫാമിലീ സൊക്കെ പന്തലൂരുണ്ട് അവിടെക്കെ പോയിട്ട് വരുള്ളൂ അപ്പഴ എത്താന്നറില്ല ഞാൻ അവിടെ എത്തിട്ട എത്തിട്ടില്ല ഉച്ചക്ക് അവിടെ അവരെ റിലേറ്റീവ്സിന്റെ വീട്ടില് ഫുഡ്
ആഹ നിങ്ങടെ ചര് അവിടെണ്ട് പിന്നെ പിന്നെ റിലേ ജ്യൂസിന്റെ വീട്ട്ക്ക് പോയിറ്റാ വരാ ഓ അവിടെയാണ് ബക്ഷണം പിന്നെ അപ്പങ്ങള് അരിയൊക്കെ കൊണ്ടുവരുവോ
അരി അവര് കൊണ്ടുവരും
ഹാ വീട്ടിലെറങ്ങിറ്റ് വിളി ചീ നിങ്ങളൊമ്മ വിളിച്ചോ
വിളിച്ചിട്ടില്ല ഞാനിവിടെ വത്തീട്ട് ഇവരെ കാണാത്തെംകൊണ്ട് അങ്ങോട്ടേക്ക് വിളിച്ചപ്പോ അവര് പറഞ്ഞു
ആഹ വന്ന് പോയി പറന്നോ
ആഹ
അത് ശെരി അവരടെ വീട്ടിലുള്ള വിരുന്നുകാരൊക്കെ പോയോ
ഇല്ല ഇല്ല അവിടെ പോയിട്ടില്ല അവിടെണ്ട്
വിരുന്നേരം അവിടെത്തന്നെണ്ടോ
ആ
ആ ആരൊക്കെയണപ്പൊ
ഉമ്മ ഉ ഉമ്മാന്റെ ഉമ്മ അവരെ ഫാമിലി എല്ലാരും ഉണ്ട്
എല്ലാരുംന്ന് വെച്ചാല് അനിയത്തിയും പിന്നെ അവരുടെ ആങ്ങളേടെ അസ് വൈഫും
ആഹ
നാല് പേര്
ആഹ
ഓ കുട്ടികളൊന്നുല്ല അപ്പൊ ഇവര് ബസിൽ കേറി വന്നതാ
എന്തിനാ വന്നതെന്നൊന്നും അറിയില്ല
ഓ അപ്പൊ വിരുന്ന് മനക്കെട്ട് കൂടാനായിറ്റ് വന്നതാ
ആണ്
ഓ ഇന്നും പോവുലായിരിക്കുംലേ
ഇന്ന് പോകാ അറിയില്ല
മ്മ് അത് ശരി ഉമ്മ് പിന്നെ
വേറെന്താ വിശേഷം?
വേറെ നല്ല വിശേഷാണ് പിന്നെ ഇനി മക്കളൊക്കെ സ്കൂൾട്ടു എപ്പോഴാ വരിക
ഒര് കൊറച്ചു നേരം ആകും വരാന്
ആഹ ആഹ അത് ശരി പിന്നെ
ഉമ്മ്
പിന്നെ വേറെന്തൊക്കെയാണ്
വേറെന്താനല്ലതന്നെ
ഉ ശരി പിന്നെ നിങ്ങളെ വീട്ടിലെ മാങ്ങയും ചക്കയൊക്കെ കഴിഞ്ഞോ
എല്ലാം കഴിഞ്ഞു മാങ്ങ പകുതിയിലേറും കേടായി വീണു പുഴുവായി പോയി
ആഹ അത്ര ഒരു ടേസ്റ്റള്ള ഒരു മാങ്ങല്ലേ അയിന് എന്തെങ്കിലും ഒരു ഡോക്ടറെ കാണി മരുന്ന് വാങ്ങണം അതിന് വല്ല ഡിപ്പോ ചെന്നിട്ട് പറയണം എന്നിട്ട് അതിന് ചിലപ്പോ എന്തെങ്കിലുമൊക്കെ ഒരു മരുന്ന്ണ്ടാകും അത് ചെയ്താൽ മതി എത്ര ടേസ്റ്റ്ള്ള ഒരു മാമ്പഴം
അതന്നെ പറഞ്ഞതെ പൊരേത്ത പോലത്തൊക്കെ നല്ല വീട്ടില് കൊടുത്ത മാങ്ങൊക്കെ നല്ല മാങ്ങായിരുന്നുന്ന്
അത് ഞങ്ങളതും നല്ല മാങ്ങായിരുന്നു പക്ഷെ ഈ പറഞ്ഞില്ലേ നല്ല പഴുക്കണം തൊലി മഞ്ഞ ആവണന്ന് അവിടെയാണ് പ്രശ്നമായത്
അല്ല
അപ്പൊ അയിന്റെ സൂക്കെട് അതാണ് അപ്പൊ ഞങ്ങതൊക്കെ
മഞ്ഞ തൊലി ഇല്ലാത്തത് പച്ച തൊലിയുള്ളത് തന്നെ ഭയങ്കര മധുര ഉണ്ടായിരുന്നു
ഇജ്ജ് പോയി കാണിച്ച് താ ഞങ്ങളതൊ ഒക്കെ കേടന്നെയാ
ഇല്ല കുട്ടി അങ്ങനെ തന്നെയാ ഇള്ളത് പിന്നെ വേറെ എന്തൊക്കെയാണ്
വേറെ നല്ല വിശേഷം നിങ്ങൾക്ക് എന്താ ഒരു ചിരി
ങ്ങേ അല്ല നിങ്ങൾ പറച്ചിൽ നിങ്ങളെ സംസാരം കേട്ട് ചിരിച്ചതാണ് നിങ്ങള് മലപ്പുറത്തീന്ന് വന്നതാണോ
ആ ഞങ്ങള് കോഴിക്കോടിന്ന് വന്നത
ആ അത് മനസിലായി പിന്നെ ഇപ്പ നിങ്ങളെ അ എങ്ങനെണ്ട് വീട്ടില് അമ്മ
അമ്മയോ അമ്മ കൊഴപ്പൊന്നുമില്ല അങ്ങനെ പോണുണ്ട്
അത് ശരി ആ
ഇപ്പൊ ടൈം ഇല്ലല്ലോ ഞാൻ ക്ലാസ് പോകുന്നും കൊണ്ട് രാവിലെയൊക്കെ ജോറായ തിരക്ക് പണിയാണ്
ആ അതന്നെ അതന്നെ
സമയത്ത് സ്ലീപ്പിങ് അയെക്കും
ആ അത് ശരി
പിന്നെ എന്റെ ഫുഡ് കഴീക്കലിൻ്റ റെസ്റ്റ് കഴിഞ്ഞ് ഞാൻ താഴോട്ട് എറങ്ങ്മ്പോക്കും മക്കള് വരും പിന്നെ രാ രാത്രിക്കാത്തെ തെരക്ക് കാര്യങ്ങളുമായി പിന്നെ ആർക്ക് സമയം ആർക്കും ഒന്നിനും സമയില്ല
ഓ ഇപ്പം നിങ്ങക്ക് സമയില്ലാത്ത കൊഴപ്പായില്ലേ
ഉം
ഉം അത് ശരി പിന്നെ അത്കൊണ്ട് ഇപ്പം ഒരു പ്രശ്നില്ലാ അപ്പൊ
ഇല്ല ഇല്ല ഇല്ല ടൈമം ഇല്ലല്ലോ സംസാരിക്കാനോ എന്തിനും ടൈമില്ലല്ലോ
പിന്നെ എന്താ പറഞ്ഞ നിങ്ങള്
സംസാരി ക്കാനൊന്നും ടൈമില്ലാല്ലോ
ആ അത് ശെരി അത് കൊണ്ട് നല്ലതായി അപ്പം ഈ ക്ലാസ് എന്നോ വേണ്ടിയിരുന്നു നിങ്ങക്ക്ല്ലേ
യെസ് കറക്റ്റ്
ഉം അത് കഴിഞ്ഞാ പിന്നെ ജോലി ആവും പിന്നെ അയിലേറെ ബിസിയാവും
ഹസ്ബൻഡ് പറഞ്ഞിക്കണ് ഇത് കഴിഞ്ഞാല് ജ് ബ്രേക്കപ്പ് ഇടണ്ട ഇതിന്റെ ജോലിയൊന്നും ഇപ്പം വേണ്ടാ ഇതിന്റെ ബാക്കിയുള്ള ഇനി എന്തെങ്കിലും ഒക്കെ അനക്ക് പഠിക്കാനോ ഊ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിലോ അല്ലെങ്കി വേറെ എന്തെങ്കിലും അനക്ക് ആ പഠിക്കണന്ന എന്തേലും ഒണ്ടെങ്കില് ചെയ്തോ ബ്രേക്കപ്പ് ഇടണ്ടാ എന്ന് പറഞ്ഞക്ക് ബ്രേക്കപ്പ് ഇട്ടാ പിന്നെ പോവാന് ചെലപ്പോ സമ്മേയിച്ചുന്ന് വെരില്ല ചെലപ്പോ പോകൻ എനക്ക് ഇൻട്രസ്റ്റ് ഇല്ലാണ്ടാവും
ആാ അതന്നെ ഇപ്പം ക്ലാസ്സ് കൊറ കൊറച്ച് സമയല്ലോ ഇങ്ങക്ക് ഒണ്ടാകോള്ളൂ കൊറ ച്ച് സമയല്ലേ ക്ലാസ് രണ്ട് മണിക്കൂറോ
ഇല്ല ഇപ്പം മൂന്ന് മണിക്കൂറായി കാരണം യ് ജേണല് കൊറേ സ തമ്മ്ണ്ട് അത് ചെയ്ത് കഴിയ് ടൈമാവും ഇത് വെരെ ലാബിലേക്ക് ഞങ്ങളെ കയറ്റിയിട്ടില്ല
ഉം അത് തിയറി കഴിഞ്ഞാലല്ലോ
തിയറി എഴുതി കഴിഞ്ഞാട്ടാതാ സമ്മേ ഒക്കെ ചെയ്യണം നോട്ട ട്ട ആ നോട്ട് വച്ചിട്ടാണ് നമ്മ
ആഹ സിസ്റ്റത്തിൽ ചെയ്യാ പിന്നെ അത അങ്ങനെ പഠിച്ചു ശീലായി പോകും
ആ അപ്പൊ ആദ്യം നമ്മള് അവിടന്ന എഴുതി വരച്ച് കണക്ക കൂട്ടിയെല്ലാം റെഡിയാക്കി വെക്കണോ
ആഹ ആ
അപ്പൊ അങ്ങനെയാണ്
അഹ ശരി
ഉംക്ക് അഞ്ചാൻ അഞ്ജാാനള്ളോ അഞ്ചഞ്ച് സമ്മ
അ ശരി ഉ അങ്ങനെയാണല്ലേ
ഡി പി എടുക്കുന്നവൾക്ക് പത്തെണ്ണം ഉണ്ട് ക്യാൻസ്െണ്ണേള്ളൂ
ആ ആ് എന്തായാലുംങ്ങള് നല്ല പഠിച്ചിട്ട് നല്ല പ എഴുതി പാസ്സായി ജോലി വാങ്ങി കേട്ടോ എന്തായാലും ഞങ്ങള്െ വിളിക്കാ
ആഹ ആയിക്കോട്ടെ
ആ ശരി